ക്കെ വിശേഷം?
ക്കന്നു.
ങ്ങനെ ഒഴിഞ്ഞിരുന്ന പ്പൊ ങ്ങനെ അടി ചോകിയതാണ്. തെരക്കൊന്നുല്ലല്ലോ? സംസാരിചൂടെ? ആഹ എത്രായി കണ്ടിട്ട്. ഇപ്പ ഈ വഴക്കൊന്നും വ
ഹി കൊറൊയായി. ഇല്ല ഇല്ല കൊറേയായിപ്പോ വന്നിട്ട്.
ആഹ ശരി. ഞാന് വേനലായപ്പ ന്റോടെ തന്നൊര്ന്നു ഇവ്ടെ വെള്ളല്ലാഞ്ഞി ട്ടെ അപ്പൊ ഞാനങ്ങനെ ഇങ്ങളെ അമ്മാനെ കണ്ടപ്പോ ചോയിച്ചിണ്ടായിന്ന് അവളിപ്പോ വരാറൊന്നും ല്യേ പ്പോ അവളൊന്നും അങ്ങനേന്നൂല്യ അപ്പോ ആ അ് കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ ഇയ്യ് വരുമ്പോ ഞാ ഉണ്ടാവില്ല ഞാ വരുമ്പോ ഇയ്യും ഉണ്ടാവില്ല
ആ അതെ വെള്ളത്തിന്റെ പ്രശ്ന ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലെ ഇവിടേം ണ്ടായിരുന്നു എന്റെ വീട്ടിലൊന്നും വെള്ളം തീരേ ഇല്യ
ആഹ അതുമ്മ പറഞ്ഞേ അവിടെന്നെ നിങ്ങളോട് വെള്ളം കുറവാക്കിട്ട് ഞങ്ങളോട് കുറച്ച് ഇടക്കൊക്കെ കുറച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞു പിന്നെ ലീൻ വെള്ളം വരുമ്പോ അതൊക്കെ എടുക്കു എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ങ്ങോട്ടും ഒക്കെ സഹായിച്ച്
മഴ കൂടിയാ വരൂല്ല ലൈൻ വെള്ളം മഴ വേറെ കിട്ട റൂല്യ
മഴേയ്താ പിന്നെ കിണറ്റില് വെള്ളാവുല്ലോ പ്പോ വീട്ടിൽ കിണ
ആല്ലോ തീരെ കിട്ടും ക്ഷേ അവിടെ ഞങ്ങളെ കിണറ്റിൽ ആറു പേരാണ് വെള്ളം വെച്ചിട്ടുള്ളത് ആ അപ്പൊ കൊറച്ച് കൊണ്ടാണ്
അതല്ലേ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ സഹകരിക്കും പറഞ്ഞപോലെ അപ്പൊ ഉം ഇവിടെ വെള്ളം ല്യാഞ്ഞിട്ട് ഞാൻ ഭയങ്കരായിട്ട് പ്രയാസമായി കാരണം മുക്കാനും പോ ഒരു അതില്ല ഹോലല്ലേ കാരണം കൊയലായോണ്ട് അങ്ങനെയിട്ടതാ ഉം ആദ്യം വന്നിട്ട് പറഞ്ഞു മോട്ടർ കംപ്ലയിന്റ് ആണായിരുന്നു എന്നിട്ട് നാട്ട് മോട്ടറ് ഒക്കെ വലിച്ച ത്തീട്ട് നോക്കുമ്പോ അത് വെള്ളല്യ അറിയണൂ ന്നിട്ട് മോട്ടറൊക്കെ വലിച്ചുകേറ്റിയാണ് നോ വെള്ളം ഉണ്ടോന്ന് പറഞ്ഞ് എന്നിട്ട് പിന്നെ അതൊക്കെ അങ്ങനെ തന്നെ ഇറക്കിയിട്ടോ ആ പിന്നെ പറഞ്ഞ് മോട്ടറിനെന്തോ പറ്റീക്കണ് പൈപ്പ് ഇറക്കല്ലാഞ്ഞിട്ടാണ് പറഞ്ഞ് പിന്നെ പൈപ്പ് വെള്ളത്തൊക്കെ ഒന്നും കൂടി കൊണ്ട്വന്നിട്ട് പൈപ്പ് വെച്ചാണ്ട് ഒന്നും കൂടി ഇറക്കി കൊടുത്തേ അന്നേരം പിന്നെ മോട്ടോറിടുമ്പോ കുറച്ചിങ്ങ് കയറും പിന്നെ കഴിഞ്ഞ കുറച്ചാണം നിക്കും അങ്ങനെ ആയിട്ട് ആഅ് ഇപ്പൊ വെള്ള ല്യാ പിന്നെ ആവുംന്നൊക്കെ വിചാരിച്ച് ച്ാണ്ട് പിന്ന ഞാൻ ഞാൻ പറഞ്ഞ് ന്നാ ഞാൻ ഇവിടെ നിൽക്കണില്ലേ വയ്യ അപ്പോ എൻ്റെ ഭർത്താവ് പറഞ്ഞു രാ അെ എന്താണ് അപ്പ ഇക്കോളി നിന്നാല് രണ്ട ദിവസം നിന്നാണ്ട് ഒരു ദിവസം വെള്ളിയാഴ്ച ങ്ങട് പോയിറ്റ് ശനിയും ഞായറും ആടെ നിന്നെങ്ങാണ്ട് പിന്നെ രുമ്പലക്ക പിന്നെ വരിയാണ്ട് കുറച്ച് ദിവസം ഇവിടെ കൂട്ടീടുക ഇവ്ടെ ഉള്ളോണ്ട് ഒപ്പിച്ചാണ്ട് ഇങ്ങനെ കഴിച്ച ചൂട്ട് അങ്ങനൊക്കെ കാട്ടാന്നൊക്കെ ഒരു വിധം ഈ രണ്ട് മാസം കഴിഞ്ഞിട്ടാൻ പെടാപ്പാടു പെടും
അതെ രണ്ട് മാസം പറഞ്ഞിട്ട കാര്ല്ല ഇപ്പൊ മഴ അയിതിനൊക്കുണ്ട് എന്നിട്ടും വെള്ളം മഴ ഇല്ലല്ലോ മഴേം കുറവാണ് നമ്മള് മഴെയ്താ വെള്ളാവും വിചാര്ച്ചിട്ട് ഇവിടെ മ മഴ കിട്ടി കിട്ടുന്നന്നെയില്ല
അയിന് ഞമക്ക് മോ- - ട്ടറിൻ്റെ എന്താണ് അതിനെന്തോ ഒര് ചോക്ക എന്തോ പറഞ്ഞ് എന്തോ സാധനത്തിന് എന്തോ കംപ്ലയ്ൻ്റ് ആയിട്ട് ട്ടിപ്പ വീണ്ടും ആളെ കൊണ്ടുന്ന് ഫുള്ള് ഇവരീ ഫുള്ള് വലിച്ചേറ്റാൻ പറഞ്ഞോണ്ട് വലിച്ചുകേറ്റുന്നവർക്കും പ്രയാസമാണ് കാരണം കൊയലല്ലേ അപ്പ അത്രേം ആ ഇതിലെ അങ്ങട് പോയിട്ട് അത് ഏറ്റുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ന്ന്ട്ട് പിന്നെ അത് വലിച്ചയറ്റിയിട്ട് ് പിന്നീട് ആളെക്കൂട്ടുന്ന ആൾക്ക് ഒരിത് കൊടുക്കണം ഞമ്മള് ഞമ്മളോടുള്ളവർക്കും തന്നെ ഒന്നും കൊടുക്കണ്ടാ പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് പോയിട്ടങ്ങക്ക് വെള്ളം കിട്ടാത്തൊണ്ട് വെപ്പും തീനൊക്കെ മുട്ട്യാണ് അപ്പം ഒക്കെ പുറത്തു നിന്നാവും അതൊക്കെ
വേ വേ
കുട്ടിയായിടോ അങ്ങനൊക്കെ ഭയങ്കര പ്രശ്നങ്ങള് അത് പിന്നെപ്പോ അത് കൊണ്ടോയെങ്ങാണ്ടോ ച്ചി കഴിഞ്ഞിട്ട് നേരാക്കിത്തരാം നേരാക്കിത്തരാം സാധനം വന്നിട്ടില്ല അപ്പെന്താ വേണ്ടേ പുറത്തൂന്ന് സാധനങ്ങൾ എന്താ സംഭവംന്നല്ല ഞങ്ങൾ അന്ന് തമിഴ്നാട് പോയെടുത്ത സാധനല്ലോ
ആ ആ
നേരിട്ടുകണ്ട് കമ്പനീപോയി ങ്ങള് വേടിച്ച സാധനവാ എനിക്കി മോട്ടോറിൻ്റേം ഈ സാധനങ്ങള് ദൂരേന്ന് കൊണ്ടന്നിട്ട് യിലാക്കുന്ന ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ അന്നത്തെ ആ ഒരു ഇതീല് ഓലെ അങ്ങനെ സാധനെടുക്കുന്ന ഇതീല് അങ്ങനെ പോയെങ്ങാണ്ട് അന്ന് എടുത്തതാണ് അങ്ങനെ കൊറെ അയക്കൂല്ലേ പക്ഷെ സാനങ്ങൾ അവിടത്തൊക്കെ കിട്ടുള്ളൂ ഇനിമേ കൊറെ സാന പഴേതാവന അനുസരിച്ച് നമുക്ക് സാനങ്ങൾ കിട്ടാണ്ടിവരോല്ലോ സെയിം സാനങ്ങള് ആ ഓനെവിടെ ട്ട് പിന്നെ അങ്ങ് കൊറേ അയിന് കൊറേ ഇതായി വെള്ളം സംഭവം വെള്ളം കൊറച്ച് കമ്മിന്നേർന്നേർക്കും കാരണം കൊ ച്ച് മഴ പെയ്തപ്പളേ ഇപ്പം ഇപ്പ പിന്നെ വീണ്ടും മോട്ടറ് വെച്ചെക്കെ ചെയ്തപ്പോ കൊർച്ചൊര് വെള്ളൊക്കെ ഇങ്ങക്ക് വെള്ളത്തിനൊക്കെ എങ്ങെനെ ഇങ്ങള് വീട്ട്ല് വടെ പ്രയാസൊന്നുല്ലല്ലോ?
ഉം ഇവിടെ പ്രയാസല്ല എന്റെ വീട്ട്ല് പോകുമ്പോ സമയത്താണ് പ്രയാസം ഇവടെ ഞങ്ങക്ക് ഇവടെ പാടത്തിന്റെ വക്കാണ് ഇവടെ പാടത്തിന്റെ വക്കായതുകൊണ്ടേ വെള്ളം അത്യാവശ്യം കൊഴപ്പൊന്നില്യാ ആഹ് ആഹ് ബെഞ്ചിൻ ആഹ് ഇല്ല ഇല്ലേ ആള് കൊഴപ്പല്ല ഒര് കൊർച്ച് താഴെണ് ട്ടൊ വെള്ളം അപ്പൊ ആ സമയത്ത് ആഹ് കൊർച്ച് ബുദ്ധിമുട്ട്ണ്ടാവും നമ്മള് കര്ന്റിന്റെ ഇത് കര്ന്റ് ബില്ല് കോർച്ച് കൂടുതലല്ലാത്ത കൊഴപ്പൊന്നുല്ലാ പിന്നെ ലൈൻ വെള്ളം ഇണ്ട് ഇവിടെ ഞങ്ങളെ വാ ടെങ്കിന്റെ അടുത്തന്നെണല്ലോ അപ്പൊ ആര് സമയത്ത് ആഹ് അവിടെ തന്നെണ് പ്പ വെള്ളം ഉണ്ട് ഇവടെ കൊഴപ്പല്ല ക്ഷെ ഇന്റെ വീട്ടില് പോകുമ്പളെ ഇന്റെ ഉമ്മച്ചി പറയും എല്ലാരും വെള്ളം ഇല്ല എല്ലാരും പൊയ്ക്കോളി അറിം ഞങ്ങള് നിക്കാൻ വെര്നെ സമയത്ത് പറയല് ഇണ്ട് ഉം ആ അതെ അതേ ആഹ് ഇൻക്കാണെങ്കി രണ്ട് ചെറിയ മക്കളു അണല്ലോ അപ്പ തീരെ ന്ന്ക്കാന് ഏഹ് കൊണ്ട് കൊർച്ച് അത്യാവശ്യം തിര്മ്പാനും കാര്യങ്ങളൊക്കെ ഞങ്ങള് വരുമ്പോ ഇണ്ടാവും ചെയ്യും
ആഹ് അത് അങ്ങൻ തന്നെല്ലേ ഇന്റെ മോള് ഇപ്പളും കൂടി പായേ മൂത്രോഴിക്കും ട്ട് ഭയങ്കര പ്രയാസ ഞാനവൾക്ക് പോകുമ്പോ പമ്പയ്സിന്റെ വല്ല്യോരു കെട്ടന്നെ വാങ്ങി
ആഹ് ഞാനും അങ്ങൻ തന്നെ ഓൺലൈന്ന് വരുത്തലാണ് വെക്കും ഇവര്ക്ക് രണ്ടാളതും രണ്ടാക്കും വെച്ച് കൊടുക്കലാ
എല്ലത്തിലും ബത്തി മുക്കി എടങ്ങേറാക്ക്യണ്ട് ഞമ്മളണ്ട് പോരും അപ്പൊ പിന്നൊരു പ്രയാസല്ലേ അതുകൊണ്ട് ഉം പിന്നെ ഇൻക്കുപ്പ തന്നെ ഇവടെ മസ്റ്റാണിപ്പൊ വെള്ളല്ലാ ത്തോണ്ട് വ അങ്ങൻത്തെ കളിയൊന്നും നട്ക്കൂല ഇതാവുമ്പോ പിന്നെ രാത്രിയൊക്കെ ഒർങ്ങുമ്പോ ഒർങ്ങി കൊർച്ച് കഴ്ഞ്ട്ട് ഒന്ന് ഇട് ത്ത് ഇട്ത്താനാവുമ്പക്കും ഒന്ന് മൂത്ര ഒഴിച്ച് ഒന്ന് ഇട്ട് കൊടുക്കും എന്നാത്തന്നെ നേരം വെളുക്കുമ്പോ എണീക്കുമ്പോതിന് ഓള് മൂത്രൊഴിക്കും അങ്ങനൊക്കെ ആയിട്ടേ ഉം അങ്ങനെ ചെയ്യാറാണ്
ഉം ഇപ്പ മഴയാമ്പോ മഴേത്തക്കെ ഇണ്ടാവും അധിക ഒരു
മഴ ഇപ്പോ വെയർപ്പ് കൊറവാ ആഹ് വെയർപ്പ് കൊറവാണ് അപ്പൊ മൂത്രണ്ട് പക്ഷെ വെള്ളം കു കൂട്തലായ് ട്ടിലൊന്ന് എന്നാലും ഇപ്പ ഒരു നേരക്കിട്ടാലേ ണ്ട് ടാങ്കിങ്ങട്ട് ചെലപ്പങ്ങ്ട് മുക്കാലൊക്കെണ്ടാവും നോക്കി നി ക്കണം ഇട്ടിട്ട് നോക്കി നിക്ക ചെയ്യ നേരെ പോയിട്ടേ അഹ് ഒരു മോക്ക് കേറിയാണ്ട് നോക്കി നിക്കും എന്നിട്ട് നറഞ്ഞേഷം ഉം അത് വെള്ളം ച ചാടണില്ല കണ്ട അപ്പ തന്നെ വേഗം ഇബ്ട്ന്നൊരു ഫോൺ എടുത്ത് കണ്ട താഴത്ത ഫ്ലോറിലാണ് ഈ വീടിങ്ങനെൽ ലെ അട് അടുക്കളേം ഇതൊക്കെ താഴ്ത്താണ് പിന്നെ മോള്ത്തെ ഫ്ലോറില് നമ്മള് ഏഹ് കെടത്തും കിച്ചണും ഒക്കെ വര്ന്നെ അവിടുക്കാണ് മുറ്റം വരണത് നടുവത്തെ ഫ്ലോർക്കാണ് ഇത് വർണതെ പിന്നെ നന്ന മൊഴ്ക്ക് വെള്ളം അത്ര ആഴ്ത്തന്ന് കേറാനും പ്രയാസാണ് അങ്ങനയിട്ട് എന്താണ് എതാ മോട്റ് ഫോൺ വിളിച്ചണ്ടടുക്ക് പറയാ നിർത്തി കൂടീന്ന് അങ്ങനൊക്കെ നിർത്തിപ്പിക്കോ
ഇങ്ങളവിടെ വെള്ളോണ്ടല്ലോല്ലേ ഇങ്ങള വീട്ടി
ആഹ് അവിട കൊഴ്പ്പില്ലല്ലോ അവർക്ക് അവിടെ വെള്ളംണ്ടായോണ്ട് പിന്നെ അങ്ങനെ അങ്ങട്ട് പോമ്പ ഞ വിടെ തോനാ ആളില്ലാത്തോണ്ടേ ആഹ് ഉള്ള വെള്ളം കൊണ്ട് അങ്ങനെ ഒ ഒപ്പിക്കാൻ പറ്റും ഇ സാദാ കെണറാണേ വെള്ള ഞമ്മക്ക് മുക്യെടുക്കാഞ്യോ മുക്കാൻ കിട്ടേണെങ്കില് മുക്കി എട് ക്കാ അയിനൊള്ള സൗകര്യണ്ട് ഇതി പ്പ അതൊന്നും പറ്റില്ലല്ലോ ഇങ്ങനാമ്പോ പിന്നെ ഇബിട അയലക്കത്തൊക്കെള്ളോർക്കും വെള്ളത്തിന് ഭയ ങ്കര ക്ഷാമായിട്ട് ഓലൊക്ക ഈ പഞ്ചായ പഞ്ചായത്ത് വെള്ളം വരുമ്പ അത് പിടിക്കും പിന്നെ എന്താണ് കുടിവെള്ളം വേറെ ആൾക്കാരൊക്കെ കൂടി സേഖരിച്ചിങ്ങാണ്ട് അവിടുന്നും ഇവിടുന്നും ഒപ്പിച്ച് എങ്ങാണ്ട് കൊണ്ടുവരും അപ്പൊ അത് ഉ മേടിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്
ഉം അതെയതെ ഞങ്ങൾ ഇവിടെ വാട്ടർ ടാങ്ക് ആണല്ലോ അപ്പൊ അതിന്റെ ത്ത്ന്ന് ഇങ്ങനെ കുറെേ ആൾക്ക് ഇങ്ങനെ വെള്ളം കൊണ്ടുപോകുന്നത് കാണാം എടുക്കണെ ഓരോ
പാടത്തൊക്കെ ആവുമ്പോളേ പാടത്തും പള്ളിയിലൊക്കെ ആവുമ്പോ വെള്ളം അങ്ങനെ വ വറ്റി പോവന്ന ഒരു പ്രയാസം അങ്ങനെ ഇല്ലാ തോന്നണ് പക്ഷെ കുറെ കൂടുതൽ താഴ് ശ്യല്ലാത്ത കിണറൊക്കെ വറ്റുണ്ടത്രേട്ടോ ഞങ്ങൾ ഇവിടെ ആദ്യം ഒരു സ്ഥലമുണ്ടായിരുന്നു അവിടെ ഇതേമരി കുടയെടുത്തുള്ളിക്കൊക്കെ വെള്ളത്തിന് വേനലവുമ്പോ എന്താണ് നല്ല അങ്ങിട് ഉണങ്ങിയോണ്ട് വിള്ളും പറയണ കിണറിന്റെ ഉള്ള് വേനല് നല്ലം കൂടുമ്പോ ആ നല്ല വെള്ളം വറ്റിയ കാലത്തന്നെ നല്ല വെള്ളപ്പൊക്കം ഉണ്ടായത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഞങ്ങള് ഉള്ളില് സൺഷേഡ് വരെ എന്താണ് ഇതില ഉള്ള ഇത്രാക്ക് വരെ വെള്ളായുള്ളൂ ആ നല്ല വെള്ളായേം ചെയ്തു റാക്മ കേറും കേറും എന്ന്ത് പേടിച്ച് നിക്ക കാരണം സകല സാനങ്ങളും റാക്കുമ്മേ കേറ്റി
ആഹ ഇത് എത്ര ആളുകളുടെ പോയി ണ്ടേ അങ്ങനെ ഓരോ വിലപ്പെട്ട സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൾ അങ്ങനെത്തോക്കെ പോയി
ഒരുപാട് ആൾക്കൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ക്ഷെ നമുക്ക് അങ്ങനെ കൂടുതല് ബുദ്ധിമുട്ടില്ല കാരണം കുറച്ച് സാധനങ്ങള് മാത്രേ ഉള്ളല്ലോ അതുകൊണ്ട് പിന്നെയത് അതിൻ്റെ മുകളിലേക്ക് കേറ്റി വെ ഇവനായിന്റെ മോൾക്കണ്ട് കേറില്ല
ആഹ്. അതെ അതെ
വാതിരാളോ ഗ്രിൽ കുറ്റിയി പൂട്ടിങ്ങാണ്ട് ബാക്കിയുള്ള വാതിലും ജനലൊക്കെ തുറന്നിടാനാ പറഞ്ഞേ ഒക്കെ ദോശ തുറന്നിടാനും പാടില്ല ചില്ല് പൊട്ടുഞ്ചിര തുറന്നടാൻ പറയണെ പക്ഷെ എന്താണ് ഈയടുത്തൊരു വീട്ടില് റാ റാക്കി മുള്ളെ എല്ലാസാധനവും വന്ന് കഴുകി വൃത്തിയാക്കുമ്പ ഒരു പാമ്പെടോ
ആ അതെ അന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ
ഇത്തത്തൊരു വീട്ടിലങ്ങനെണ്ടായിരുന്നു അപ്പൊ പിന്നെ മ് എന്നിട്ട് എനിക്ക് പേടി ട്ടോ ക്കെ അൽമാറിന്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യ ഇണ്ടാക്കൊക്കെ ചെയ്യുമ്പോ എ എടയിലൊക്കെ ചെറുത് എന്തെലും വന്നുകിടക്കൊണ്ടൊന്നല്ലേ അലമാരയൊന്നും ഞങ്ങള് കേറ്റിയിട്ടിട്ടില്ല ഞങ്ങള് ഫ്രിഡ്ജും വാഷിം മെഷീൻ ഗ്യാസടുപ്പ് അങ്ങനെത്തൊക്കെ കേറ്റിയിട്ടു ന്നിട്ട് കട്ടിലിന്റെ മുകളില് ഗ്യാസും കുറ്റിയിട്ടു ബെഡ് ഒക്കെത് മേലക്ക് മടക്കിക്കൊണ്ട് കെട്ടിക്കൊണ്ടിട്ടു ട്ടോ പിന്നെ ഈ ഉന്നത്തിന്റെ ബെഡ് ആയുണ്ടെന്നെ അതിന്റെ രു പ്രയാസം വന്നിട്ടില്ല അങ്ങനെ അന്നേരം വെള്ളം ഇല്ലാന്നണ്ടെങ്കില് ന്റെ ബുദ്ധിമുട്ട് നല്ലോം കിട്ടി എ വെള്ളം ഇണ്ടായപ്പോ വെള്ളത്തില് മുങേ എല്ലാരും ചെങ്ങായിമാരൊക്കെ എന്റെ വെള്ള ഇല്ലാന്നറിയാണ്ട് നിങ്ങളിപ്പോ എന്താണ് കരയെനു വെള്ളം വന്നപ്പോ വെള്ളവും... ന്ന് പറഞ്ഞിട്ട് നിലം വെളി
ആ അതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുക്ക് ഇല്ലെങ്കിൽ ഇല്ലോ ഉണ്ടെങ്കി ഇണ്ട് ഞ്ഞ് നടക്കുന്നുന്നതാ
ഒന്നും കൂടുതല് പറ്റൂല്ല ഒന്നും കുറവും അതേപോലെ തന്നെയായിരുന്നാല്ലോ ആവിയും ചൂട് ല്ലേ രുന്നു ചൂട് ഉരുക നമ്മുക്ക് ബെഡിലൊന്നും കിടക്കാൻ പറ്റാത്ത അവസ്ഥ ഞാനിങ്ങനെ മോള് മൂത്രൊഴിക്കണ കാരണത്തിന് ബെഡിന് എനിക്ക് ഓം കവറ് വേടിക്കു കവറ് സെയിൽ ആക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഞങ്ങക്ക് ചെതിക്കെ ഓൺലൈൻ ക്കുള്ളുകൾ ഓരോരോ ബിസിനസ്സ് നല്ലോണം നടക്കണ്ടെ അപ്പൊ ഞാൻ അയില് ബെഡിന്റെ കവറൊക്കെ സെയിൽ ആക്കണണ്ട് അ അന്നേരം ഞാൻ അയില് ഒരു കവർ അയ്‌ന്ന് എടുത്തുകൊണ്ട് ഞാന് ബെഡ്മ്മെ ഇട്ടെനു എന്നിട്ട് എന്താണ് ായ്മക്ക് എടുക്കാനേ നോക്കണ്ടിരുന്നില്ല ബെഡ്ഷീറ്റ് ഇട്ടാലും അതിനൊരു ചൂട് തോന്നും
ആ അതന്നെ നമുക്ക് ശരിക്കും വീട്ടിനുള്ളിൽ നിൽക്കാൻ വയ്യാ പുറത്തും നിക്കാ വയ്യാത്ത അവസ്ഥ ഇ വെള്ള ഏ വെള്ളവുംഇല്ല ചൂടും കൂടുതല് എന്തായാലും ഇപ്പോ ഏകദേശമൊക്കെ അതിനേക്കാട്ടിലും ഇതായിട്ടുണ്ട് എന്നാലും മഴ
വെള്ളം ഉണ്ടായിരുന്നന്ന് കൂട് എടുത്താലേ നമക്ക് അപ്പോ തോന്നുമ്പോ തോന്നുമ്പോ പോയി കുളിക്കായിരുന്നു മേലുകഴുകെയിരുന്നു ഇത്തിക്കൂടി വെള്ളമൊഴിക്കുക എന്തൊക്കൊ കാട്ടി റ്റാ ഫ്രിഡ്ജില് വെള്ളം വെച്ച് കട്ടിയാക്കിയിട്ട് അതൊക്കെ ആ വെള്ളം ആയ് വെള്ളത്തിലിട്ടിട്ട് ക്യു വെള്ളത്തിലിട്ടിട്ട് കുളിക്ക എന്നൊക്കെ ഒരു കാട്ടീന്ന് നല്ല ചൂടുകൂരുക്കെണ്ടായിന്ട്ടോ അങ്ങനെ കാട്ടീട്ട് അങ്ങനെ കാട്ടാൻ പാടില്ലത്രെ അങ്ങനെ കാട്ടീട്ട് ചൂടൂകുരുവൊക്കെണ്ടാരുന്നു പക്ഷേ ഇന്തല അത്ത ഒരു സുഖത്തിനന് വേണ്ടി പല പലതും കാട്ടി കാട്ടി കൂട്ടിക്കുന്നു ഞാൻ ചൂട് സഹിക്കാൻ പറ്റാനീട്ട് ഇപ്പ എന്നിട്ട് ഇപ്പൊ വെള്ളമല്ലാത്ത കൊണ്ട് ആ കളിക്കൊന്നും പറ്റൂല അതല്ല അന്ന് വെള്ളപ്പൊക്കത്തിൽ ഫ്രിഡ്ജ് മേലക്ക വേറ്റിച്ചിട്ട് എന്താണ് എന്താ ചിറ്റ സംഭവിച്ചു അത് ടാബ്ലറ്റ് മൂക്കൊക്കെ കയറ്റിച്ചത് പക്ഷെ പറഞ്ഞണ്ട കാര്യമല്ല ആ് കുറച്ച് വെള്ളത്തില് അതിന്റെ അടിഭാഗം കുറച്ച് സ്ഥലം വെള്ളത്തില് ഇങ്ങനെ ഇതായിരുന്നു കൊറെ കുറച്ച് അങ്ങനെ പൊന്തി നിന്നു കട്ടിന്റെ മുകളിൽ ടേബിൾ ഇട്ടുകാണ്ട് അങ്ങനെക്കെ കാട്ടീട്ട തന്നെടബിന്റെ മുകളിൽ ഇട്ടിട്ട് അത് കാരാനുള്ള വസ്തുക്കൾ ഇങ്ങനെ മല മേലെ വെക്കുമ്പോള് മറിയൂല ആ് അങ്ങന വിചാരിച്ചിട്ട അങ്ങെ കാട്ടിയത് ഫ്രഡ്ജ് മറിഞ്ഞിട്ടൊന്നുമല്ലാട്ടോ ഞങ്ങൾ വന്നപ്പോ പക്ഷെ എന്ത ചില അതിന്റെ ഡോറ് തുരുമ്പ എടുത്തിട്ട് ഡോറ് പോന്നു പി പിന്നെ ഡോറ് ബെൽഡ് ചെയ്ത് കാണ്ട് സെറ്റ് ചെയ്തപ്പൊ തണുപ്പ ഇത് തണുപ്പ് തണുപ്പവാം പക്ഷെ കയറിട്ട് വ രിഞ്ഞു കെട്ടണം നി ഡോറ അയാൾ ബെൽഡ് കുറച്ച് കീമീട്ടാണ് ഇ അങ്ങനെയൊക്കെ ഓരോരോ പ്രയാസങ്ങള ഉ കൊറ കാലം കണ്ട് വിളിക്കുമ്പോ നമ്മുക്ക് പറഞ്ഞ ഏ
അടുത്തിൾക്കൊക്കെ എങ്ങനെയ വെള്ളംമു ണ്ടോ
അ ആക്കക്കൊക്കെുധിമുട്ട് തന്നെയാണ് അങ്ങനെ ഇപ്പോ മഴ കുറച്ച് മഴ പെയതപ്പോ ഉള്ളതിന് ബുദ്ധിമുട്ടില്ല ആൾക്കൊക്കെ ബുദ്ധിമുട്ട കുടിക്കാനൊക്കെള്ള വെള്ളം ബോട്ടില് വലിയ വലിയ കാനിലാക്കിയണ്ട് അവിടുന്ന് കൊണ്ടിുന്നു ഞങ്ങളെ വണ്ടിയില് കാനിലാക്കിയിവിടെ കൊണ്ടുവെക്കും അങ്ങനെ യൊക്കെചെയ്യ അത് പിന്നെ എല്ലല്ല അത് കുടിക്കാനൊക്ക കുറ കുറ യൂസ്സാക്കും പിന്നെ ആൾക്കാര് കൊണ്ടുവരുന്ന വെള്ളത്തിന്റെ ഒരു ടാങ്ക് മേടിച്ചു അതില് കൊറച്ച് ചെറിയ ഇതാണ് കേട്ടോ അതിൽ വെള്ളംടിച്ച കയറ്റും അതുപോലെ ആ പാത്രത്തി തരും പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റ പഞ്ചായതുവെള്ളം വരുമ്പങ്കക്ക് പിടിക്കുംനെ പ്പ ഈ അടിയത്ത ടാങ്കയില് മോട്ടർ വെച്ചിട്ട് പുറത്തക്കുള്ള മോട്ടർുണ്ടല്ലോ ങ്ങാണ്ട് മേലത്തെ ടാങ്കിൽനിന്നും അടുക്കുക അങ്ങന അല്ലാെ പെരന്റെ മേലക്ക് കേറുന്നില്ല അത്ര ആഴത്തിലായിട്ട്
ആഹ അതന്നെ
അടുത്ത ഫ്ലോർക്ക വന്നങ്ങളത് ഒരു മുറ്റം ഒരു മുൻഭാഗം കുറച്ച് പൊന്തീ ട്ട് അടൊ ഒരു അടുക്കളയും ബാത്റൂം മറ്റ് ആ ബാക്കി ഒരടുക്കളയും മൂന്ന് ബെഡ്റൂമും മോളില വരുന്നത് രണ്ടാമത്തെ ഫ്ലോറിില് അ അതിന്റെ മേലത്തിന്റെ മോൾക്കാണ് ഇപ്പോൊ ടാങ്ക് പോണത് ആ കാരണം എന്നാല് അടീന്ന് മേലക്ക വെള്ളത്തൂല